ഹലോ
ഹലോ കേക്ക്ണില്ലാ
ആഹ് ആഹ് കേൾക്ക്ന്നുണ്ട് ഹാഹാ ചായ ഒക്കെ കഴിഞ്ഞോ
ആഹ് ചായുട്യാക്കെ കഴിഞ്ഞു
ആഹ് എന്താണ് ചായക്ക്
ചായക്ക് ഇന്ന് പത്തിരീ മുട്ടക്കറി
ആഹ് മക്കളൊക്കെ മദ്രസില് പോയോ
മദ്രസ് വിട്ട്ങ്ങാണ്ട് ആഹ് പ്പെല്ലാരും എത്തി നേരത്തെ ആ ആറ് മണിയാകുമ്പോ ഒരൂട്ടര് പോകും പിന്നെ ഏഴരയാവുമ്പോ ചെറിയ മോള് പോകും പ്പേല്ലാരും എത്തി ഒമ്പരായപ്പോത്തിന്
അതെ ഇന്ന് മഴയില്ലല്ലെ കൊറവ് കൊറച്ച് കൊറവല്ലെ
ആഹ് ഇന്ന് മഴ കൊറവ്ണ്ട്
ഉം ഉച്ചക്കെത്തക്കല്ലെ റെഡിയാ
ഉച്ചക്ക് ചോറ് അടുപ്പത്തിട്ട് ന്നെ അയ്ക്കില്ലേ കുട്ട് കറികളൊക്കെ നോക്കണം ഉം
ആഹ് കറിക്ക് എന്തോ അങ്ങനെ പച്ചക്കറി വീട്ടിലന്ന്യാ അതെല്ലാ വാങ്ങോ
ആഹ് ഇന്ന് ഓര് പാെറത്ത് പോയതാണ് വരുമ്പോ എന്താ കൊണ്ടുവര്ന്ന് അറീല്ല
അഹ് ആഹ് മീനും അങ്ങത്തൊക്കെ കിട്ടോ
ആഹ് മീനാേ ബീഫോ ചിക്കനൊക്കെ ആയിട്ട് ഇന്ന് വരും കൊണ്ടുവരും കാരണം ഓര് ഞാറായ്- ഴ്ച മാത്രെ ഇവടെണ്ടാവലുള്ളൂ
അഹ്ആഹ് ഹാ ഞായറാഴ്ച സ്പെഷ്യൽ ആണ്ല്ലോ ലെ
ആഹ് ഞായറാഴ്ച്ച ഹേ
ഓല് ഡ്രൈവറാണ് വണ്ടിയില് കൺസ്ട്രക്ഷൻ വർക്കാണ്
അയ്ശരി നിങ്ങളെന്ത് ജോബ് ചെയ്യ്
ഏഹ് ഞാൻ വീട്ട്തന്നെണ് പ്രത്യേകിച്ച് ജോലി ഒന്നുല്ല ഇയാളോ ജോലി എന്തെലും ചെയ്യ്ണ്ടോ
ആഹ് ആഹ് എന്തും ചെയ്യുന്നില്ല
ആഹ് മക്കളൊക്കെയോ മദ്രസ്‌ വിട്ടെത്ത്യോ
ആഹ് ഒരാള് പോയിട്ട് വന്നൂ മൂത്തോന് രണ്ടാമത്തോള് ഇപ്പം വരുന്ന അത്രേ പത്ത് പത്തരയാവും വരുമ്പോ പിന്നെ ചെറിയ കുഞ്ഞാണ് എട്ടാം മാസ്ത്തെ അയ്ന് അതിനി ഇപ്പ ഒറക്കിയതാണ്ചായ കുടിച്ചിട്ട് ആഹ് അത്പ്പണിക്കും അപ്പഴേക്കും ചോറ് കറി അങ്ങനെ ആക്കണം ആഹ്
നേരത്തെ കഴിയോ പണികളൊക്കെ
ആഹ് രാവിലെന്നെല്ലെടുക്കും
ആഹ്
ആഹ്
ഞാനും ഇതാ അപ്പ മഴയൊന്നു കാെറവ്ണ്ട് അപ്പൊ താെടക്കല് ഇന്ന് മോള് കഴിച്ചിട്ട്ണ്ട് മോക്കിന്ന് ട്യൂഷനില്ല അപ്പോൾ മുറ്റ് റ്റടിക്കാൻ വേണ്ടി ഇറങ്ങ്ണ് മഴ കൊറവ്ണ്ടായപ്പളെ
അതാ
നെറച്ച് ചമ്മരയാണ് പ്ലാവിൻ്റെ ല്ലെതോണ്ട് ആഹ് അപ്പം അങ്ങനെ അടിച്ച് ചക്ക ഇഷ്ടംപോലുണ്ട് പക്ഷെ അടിക്കാനും നല്ലോണംണ്ട് അതാണ് ഈ മയക്കാലത്ത് ബുദ്ധിമുട്ട് ഉം ചട്ടപ്പ- മാങ്ങല്ല മാങ്ങ പക്ഷേ ഇപ്പാക്കി മരത്തിന്റെ പണി ആയതൊൻണ്ട് കൊണ്ടുവരല്ണ്ട് മരമുറിക്കുമ്പോഴൊക്കെ ഉം മരംമുറിക്കുമ്പ ആഹ്. ചക്ക ഇഷ്ടം പോലെ പഴഞ്ചക്ക വരി ചക്കാ ആഹ് എല്ലാർക്കും കൊടുക്കല്ണ്ട് അൽവാ യാക്കും ബന്ധുക്കാർക്കും ഒക്കെ കൊടുക്കും ആഹ് കൂട്ടാൻ വെക്കും പൊരിക്കും ആഹ് പഴഞ്ചക്കിണ്ട് വരിക്കിണ്ട്. രണ്ട് വിധം ഉണ്ട് ആഹ് പൊരി പച്ചക്കറി ഇപ്പ ങ്ങനെ ഈ മഴ ആയപ്പോ പ്പ കൊറച്ച് ഇങ്ങനെ നട്ടിട്ടുണ്ട്. പയ പയറ് വഴുതന തൈയ്യ് മുളക് തൈയ്യ് അങ്ങൻത്തൊക്കെ
ആഹ് ആഹ് അതെയാ.
കുമ്പളങ്ങാ ക്കുരു വെണ്ടാ
ആഹ് ആ.
അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇ പന്നി ശല്യല്ലേ അതുകൊണ്ടേയ് ങ്ങനെ
വീട്ടിലിൽക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ കിട്ടോ?
അങ്ങനല്ല നമ്മക്ക് ആവശ്യത്തിന്ന്ന് പറഞ്ഞാ സ്ഥിരം ഉപയോഗിക്കാനൊന്നും കിട്ടൂല. ഉണ്ടാവുമ്പ അയിമന്ന് പറിച്ങ്ങാണ്ട് ഉപയോഗിക്കാം വേണ്ടയ്ക്കാ
അല്ല ആഹ് പൊറത്തേക്ക് വിൽക്കോ?
ഇല്ലയ് അങ്ങൻത്തെതൊന്നുല്ല. ആഹ് നമ്മള് ആ ആ കൊർച്ച് കൃഷി. ഉം
ണ്ട് സ്ഥലത്ത് കൊർച്ച് കൃഷി അങ്ങനെ
രണ്ടു വടെ വീടിന്നടുത്തന്നെ.
അത് കൊർച്ച് കൃഷി പന്നിയൊക്കെ ഉള്ളതൊൻണ്ട് ഈ പന്നിയും കോഴിക്കളും ഒക്കെ ഇങ്ങനെ ച്ചൻക്കി മാന്തി
തറവാട് വീടിലാ?
ആഹ് തറവാട് വീട്ടിലാ, ഇമ്മീം ഇപ്പിഒക്കെ ഉണ്ട്, ഇമ്മീം ഇപ്പി ഹസ്ബൻഡും മൂന്ന് മക്ക ക്കളും മൂത്തച്ഛനും മൂത്തച്ചിം വീടിന്റെ അടുത്തന്നെ താമസണ്ട്.
അവരടുത്തടുത്ത് നിങ്ങളും ഉപ്പാവും ഉമ്മാവും ഒരുമി
ഒരുമിച്ച് ആഹ് അങ്ങനേണ്, ഉം അവടെങ്ങനെയാ ഒറ്റയ്ക്കാണോ?
ആഹ് വേറെ എട്ത്തിട്ട് കി ട്ട്യതാണ് വേറെ വീട്, ഉമ്മണ്ട് വയസ്സായതാന്ന്. പിന്നെ മൂന്ന് മക്കളും ഹസ്ബൻഡ് ഹസ്ബൻഡിന് മീനിന്റെ പണിയാണ് അപ്പൊ മീന് കി അപ്പോഴും ഇപ്പൊ ആടെ മത്തി മുറിക്കാന് ഇരുന്നിന് ഉമ്മ.
ആഹ്
കുഞ്ഞിനെ ഒർക്കി പിന്നെന്ത് പണിയില്ല. ചോറ് വെച്ചു, ആഹ് രാവിലെന്നെ വേ ച്ചിലങ്കി പിന്നെ കുഞ്ഞുണ്ടാമ്പോനും പ
ആഹ് ആ നി അടിക്കാനും തൊടക്കാനും ഒക്കെ ഇണ്ടാവുംല്ലേ?
ക്കാനൊന്നുല്ല, നെല്ത്തൊക്കെ ഒന്നുംന്നും ഇട്ടിട്ട വീട്ല് പണിയൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യം ഒരു വീട് കിട്ടി, പക്ഷെ അത് ലോണിലാ പോയി. അങ്ങനെ രണ്ടാമത് ക്ക് കിട്ടിയതാ ചെറിയൊരു വീട് ഇതിന് പണിയൊന്നും ചെയ്തിട്ടില്ല. ജനലൊക്കെ വെച്ചിട്ടില്ല ഇപ്പൊ വെക്കുന്നരോന്നും പടിയൊന്നും ന്തും ഇട്ടിട്ടില്ല്യ ഒരു സിമെന്റാന്നെങ്കും ഞാ തോർത്തും പക്ഷെ ഇപ്പൊ മഴക്കാലത്തില്ലേ ഒരു
ആഹ ഒണങ്ങി കിട്ടൂല പൂലായിട്ട് ഇങ്ങനെ വലിവ് വരും യോഗൊല്ല്യ നനവിൻ്റെ ആ
ആഹ നിങ്ങളത് പണിയൊക്കെ കഴിഞ്ഞ വിടാ
വീട് പണി ആ ഏകദേശം അടിപ്പണി അങ്ങനത്തൊക്കെ കഴിഞ്ഞിട്ടിണ്ട്
ആ അ
അങ്ങനെ സൈഡൊന്ന് വൾ വൈറ്റ് വാഷ് ചെയ്യാനുണ്ട് രണ്ട് സ്ഥലം ഇപ്പ തേച്ചത് ആഹ
ആഹ
ആഹ്, അടിമാർബിളും കാര്യൊക്കെ ചെയ് അത് വയറിങ്ങോ അങ്ങൻത്തൊക്കേ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട്ണ്ട് പക്ഷെ ഒരു രണ്ട് സൈഡ് തേച്ചിട്ടില്ലേനി അതിപ്പോം തേച്ചിങ്ങാണ്ട് ഇനി ഒന്ന് വൈറ്റ് വാഷെയ്യാണ്ട് അല്ലാത്ത പ്രത്യേകിച്ച് പണികളൊന്നുംല്ല പിന്നെ സോക്കേസ് കബോർഡ് അങ്ങനത്തിന്റെ ക്കെ ചെയ്യാനിണ്ട് അന്ന് ആ ഒരു സഥാ പോലെ അങ്ങോട്ട് ആക്കിയതാ
ആ പിന്നെ മ് മുകള് ളണിറൂമ് അങ്ങനെ
ഏ മുകൾക്ക് എട്ത്തിട്ടില്ല മുകളി ഇപ്പ ഇങ്ങനെ വാർപ്പ്‌ ചോർച്ച് വരണിണ്ട് അപ്പ എന്തേലും ഒന്ന് ചെയ്യാൻ നോക്കണം ഉ മം കൊറേ വർഷൊന്നും ആയില്ല ഏകദേശം ഒരു പതിനൊന്ന് വർഷമൊക്കെ ആയിട്ടോ പതിനൊന്ന് പന്ത്രണ്ട് വർഷം അതാ ആ
ഞങ്ങൾ മൂന്ന് വർഷമായത്ര മറ്റേത് എട്ട് ഒമ്പത് വർഷമായി പഷ് പക്ഷ അത് വി വിൽക്കേണ്ടി വന്നു ലോൺ ആയതോണ്ട് അങ്ങനെ ഇപ്പറം കൊറച്ച് അതില് കെട്ടിയതാ ചെറിയ വീട് അത് ഒരു രണ്ടു തട്ട്ണ്ടായി റൂമും ഒക്കെ ഇണ്ടായി പണിയൊക്കെ കഴിഞ്ഞഞിഅടി ഇത് മാത്രം ഇടാൻണ്ടായി പക്ഷേ ലോണ് ആ കൊറോണേന്റെ സമയത്ത് പക്ഷെ ലോൺ കിട്ടാനും കഴിയില്ലാലോ ആഹ മഴയത്ത് ഇങ്ങനെ പോണ് ണ്ട്
ആ ഇപ്പൊ റൈറ്റ് കൂടുതലാണ് ഇതേ മീനിനൊക്കെ ആ
മ് മത്തീയിലല്ലാം നല്ല മുട്ട മത്തിയാണ് മത്തി പുതിയ മത്തിയാണ് പഷ് ബാക്കിയൊക്കെ ഐസിലൊക്കെ വരന്നല്ലെ
മം കട ആയിട്ടാണോ അതോ വണ്ടില് കൊണ്ടു നടക്കെ ആ ആ ബൈക്കാണോ
ആ ബൈക്കിൽ പോന്ന്
ആഹ ആഹ അപ്പൊ കൊറച്ച് എട്ത്തിട്ട് അങ്ങനെ കൊണ്ടുപോവാവൂല്ലേ
ആ ആ കുറച്ച് എടുത്തിട്ട് കൊണ്ടു പോകും അങ്ങനെ
പിന്നെ കൂട്ടാനൊന്നും മീനും കാര്യങ്ങളുംമായിട്ട് അങ്ങനെ
ആ ആ മീൻ പക്ഷെ മക്കൾക്ക് മീൻ വേണ്ട വേറെ പച്ചക്കറിയാണ് അങ്ങനെ ഞമ്മ മറ്റേ പരിപ്പ് കറി വെച്ചിന് രാത്രി മോന് മീൻ കൂട്ടാലാം അത് ഉണ്ടാവും പിന്നെ മീന് പൊരിച്ചതുണ്ട്
ആ
ചെമ്മീൻ പൊരിച്ചാല് കഴിക്കും അവൻ വേറെ ഏത് മീനും അവന് കൂട്ടല
ആ
ആ പച്ചക്കറിയില് പച്ചക്കറിയും അങ്ങനെ കൂട്ടല്ല വറവൊന്നും പക്ഷെ വേള പയറ് അങ്ങനത്തൊക്കെ കൂട്ടും
ആ
അങ്ങനെയ അപ്പൊ ഞമ്മക്ക് രണ്ടു തരം കറി വെക്കേണ്ടി വരും അ അതൊരു പണിയല്ലേ രാ കറി വെച്ചോണ്ട് സമആയി കുഞ്ഞൊറിങ്ങില്ല കഴുന്നില്ലല്ലോ
ആ ആ ആ ഒന്നിച്ച് വെക്കൽ എല്ല രാവിലെയും രാത്രികൾക്കും അല്ല ഉച്ചക്ക്
രാത്രി എന്ത് അപ്പൊക്കെ
ഏഹ് അങ്ങനെയാ
ആ അല്ല അല്ല അപ്പം മോന് മൂന്ന് നേരം അപ്പം ഉണ്ടെങ്കിൽ നല്ലത്
ഹ സാദാ അപ്പം ചൂടേ അരി അരച്ചിട്ടില്ലേ
ആ പത്തിരി ദോശ
ആഹ് ആഹ്
അതാ
ഉ രാത്രി എന്ത് ഇന്നിട്ട് കറി അയിക്ക് വേറെ വേണ്ടേ ഉച്ചക്കത്തൊന്നും പറ്റില്ലല്ലോ ഏഹ് ഓരോ നാട്ട്
ആഹ് ആഹ് അതെ ഇല്ല അതൊക്കെ നിങ്ങക്കൊ രാത്രി
രാത്രി ഇവിടെ ചോറ് വേണം
ആഹ്
എന്തെങ്കിലുമൊക്കെ ചിക്കൻ കറി അങ്ങനെയൊക്കെ സ്പെഷ്യല് ആയിട്ട് കറികളൊക്കെ ഉണ്ടാവുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കും അപോലെ പൂരി ഉണ്ടാക്കും പൊറോട്ടോ കൊ അല്ലാതെ ഞങ്ങൾക്ക് ചോറ് തന്നെ ചോറ് കറി അത് വൈകുന്നേരം വൈകുന്നേരത്തിന് വെക്കും ഉച്ചക്ക് വേറെ വെക്കും ആഹ് വെക്കും
താളിപ്പി ആ താളിപ്പയെങ്കിലും വേണം ഉച്ചക്കത്തെ കറി പറ്റൂല നാളികേരം അരച്ച കറിയൊന്നും താളിപ്പ്
മുരിങ്ങയില അങ്ങനെയൊക്കെ താളിക്കുവോ ഇങ്ങോട്ട്ക്കെ അതൊന്നും അറിയേ ചെയല്ല അങ്ങനത്തൊന്നും ആ
തക്കാളി വെണ്ട ഒക്കെ താളിക്കും
ആ വെണ്ട താളിക്കലേ
മത്തന്റെ ഇല ചീര ഇല
അതെ
അത് ഒക്കെ ഇഷ്ട മക്കൾക്ക് അത് ഉണ്ടായ പിന്നെ ഒരു മീൻപൊരിയോ ഉണക്കൽ മീനോ എന്തായാലും ഒരങ്ങനെ ചോറ് കഴിചോളും
ഒ രാത്രി ചോറ്തന്നെ വെ
ഇപ്പൊ മഴ ഉണ്ടൊ അവിടെ.
ഇല്ല ഇല്ല ഇപ്പൊ ഒരു വെയില് വരുന്നുണ്ട് കുറച്ച് പെയ്തിട്ട് പോയി ഇപ്പോ. ആഹ് നിങ്ങളവിടെ
ഇവിടെ ഇതാ ഇപ്പത്തിരി തെളിച്ചണ്ട്. അപ്പൊ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ.
അതാ. മുറ്റോ ഇത് സിമെന്റ് ഇട്ടതാ അതോ അല്ല മണ്ണിലെന്നെയാ ആഹ ആ ചക്കന്റെ എല ഒക്കെ വീഴുന്നൊണ്ട് ബുദ്ധിമുട്ടാണ്. എപ്പോഴും അടിക്കേണ്ടി വരും ഈ മഴ കൊണ്ട അവിടെന്നെ പറ്റി പിടിച്ചിട്ട് അടിക്കാനും പറ്റില്ലല്ലോ ആ അതൊരു പണി വേറെന്ത്
ഉം ഉമ്മാക്ക് എന്താ സുഖം തന്നെ
ആ അങ്ങനെയുണ്ട് വയസാണ് നിങ്ങളെയോ
ആ ആ ഇവിടെ ഉണ്ട് ഉമ്മണ്ട്, ഉപ്പണ്ട് അൽഹംദുലില്ലാ കുഴപ്പൊന്നും ഇല്ല.
അതെയാ. അടുത്തടുത്താ വീടൊക്കെ
ആ വീടുകളൊക്കെ അടുത്തടുത്തുണ്ട്. അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ.
അതെ
എന്ന ശരി എന്നാല് ആഹ്